ഹലോ ഹലോ കേൾക്കാമോ
ആഹ് കേൾക്കാം
ഇങ്ങനെ വെയിൽ വരുമ്പോ ഡ്രസ്സ് പൊറത്തിടുന്നു എടുക്കുന്നു ഇതന്നെ ജോബ് ഹ് ഹ് ഹ് ഹും വഴന്നെ അങ്ങോട്ട് മഴയുണ്ടോ
ഇല്ല ഇവിടെങ്ങും മഴയില്ല
ഇവിടെ നല്ല മഴ പെയ്തു
ഇവിടെ ഒരു ദിവസം മഴ മഴയാണെങ്കിൽ രണ്ടു ദിവസത്തേക്ക് വെയിൽ കാണും
ഇവ്തെ ഒന്ന് മുതൽ തുടങ്ങിയ മഴ ഇതുവരെ അത് തന്നെ ഒരു വെയിൽ വരും പിന്നെ അതില് അങ്ങ അങ്ങനെ തന്നെയാ
ആഹ് മെനഞ്ഞാന്ന് മൊത്തം മഴയായിരുന്നു. ഇന്നലെയും ഇന്നു ഒക്കെ നല്ല വെയിലും
അതെയോ ഉച്ചക്കത്തെ ഫുഡ് എല്ലാ ആയോ എന്ത് കറിയ്ക്കൊക്കെ കിട്
ആഹ് മീൻ കറിയും. ഏ കോവയ്ക്കാ തോരൻ അത് പിന്നെ പിള്ളേർക്ക് ഇച്ചരി ഫ്രൈഡ് റൈസുണ്ട് വെച്ചായിരുന്നു അതും കുറച്ച് ഇരിപ്പുണ്ട്
രാവിലെ ഫൈ ഫ്രൈഡ് റൈസോ
ആഹ്‌ രാവിലെ കൊടുത്ത വിട
കൊടുത്തു വിടാനും ഫ്രൈഡ് റൈസ് ആയിരുന്നാ ചിക്കനിൽ മുട്ട ഇട്ടിട്ടാ
മുട്ട മുട്ട
മുട്ടവും പിന്നെ പച്ചക്കറി ഒക്കെ ഇടൊ എല്ലാ പച്ചക്കറി
ആഹ് പച്ചക്കറിയിടും ക്യാര റ്റ് സോയാബീൻ മൊട്ട എന്തൊക്കെയുണ്ടോ അത് ആണ നമ്മുടെ കയ്യിൽ അവൈലബി അവൈലബിൾ ആയിട്ടുള്ളത് എല്ലായിടും
അതോ ഈ ഇത് സ്കൂളിലൊക്ക കൊണ്ടു വിടാനാ കൊട്ക് കൊടുത്തു വിടാനല്ലേ ഫൈഡ് റൈസ് അതെ ആഹ് എത്ര കുട്ടികള് എല്ലാരും ചെറിയ കു ട്ടികളാ രണ്ടാണ
ആഹ് ഒരാക്ക് ഒമ്പത് ഒരാക്ക് നാല്
നാല് ആഹ് എത്രാം ക്ലാസ്സ്ലാ പഠിക്ക്ന്നെ
ഒരാള് യൂ കേ ജി ഒരാള് ഫോർത്ത് സ്റ്റാൻഡേഡ്
അതെയ ഏഹ് പിന്നെ വീട്ട്ല് കൊറേ പേരുണ്ടൊ
ആഹ് അച്ഛൻ അമ്മ ചേട്ടൻ ഞാൻ പിള്ളാര്
ആഹ് ഇപ്പ പണിയൊക്ക കഴിഞ്ഞിട്ട് ഇങ്ങന കുത്തിരിക്ക്ന്നെ ഇവടെ ഭർത്താവ് ഉമ്മ മൂന്ന് കുട്ടികള് ചെറിയ കുട്ടിക്ക് എട്ട് മാസായി ഇത് പതിനാല് വയസ് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്നു രണ്ടാമത്തത് അഞ്ചാം ക്ലാസി പഠിക്കുന്നു അവരെന്ത് പറ് ഭക്ഷണം കൊണ്ടല്ല മോള് ഇപ്പൊ അപ്പം കൊണ്ടായി പത്തിരി കടലക്കറി കുട്ടര്
ആഹ് ആഹ് ആഹ്
കഴിക്ക മോന എന്തും കഴിക്കില്ല പര് കുടിക്കാണ്ങ്ങനെ പോലാണ് ഒമ്പതാം ക്ലാ
ഇവടെ തിരിച്ചാ മോളൊന്നും കഴിക്കത്തില്ല മോൻ എന്തും കൊടുത്ത് വിട്ടാലും കഴിച്ചിട്ട് വരും
ഉം ഒരു വെള്ളം പോലും കുടിക്കല അങ്ങന്നെ പോവലാണ്
പോവലാണ് ആഹ് ഇവടെ അതൊക്കെ തന്നെ മൂത്തതിന് ഏളയതിന് എന്തെങ്കിലും വേണം ത്ത കുട്ടിക്ക് അങ്ങനെ ഇങ്ങനെ ഒന്നും വേണ്ട എങ്ങനെയെങ്കിലും അവള് വി ട്ടാ മതി അമ്മാതിരി ഉള്ളത് സ്വഭാവ
അതാ
എടയില് ഒന്ന് ഇരുത്തിയാ മതി നമ്മള് വെള്ളം ആഹാരം ഒന്നും കൊടുക്ക്ന്നത് താല്പര്യല്ല ആഹാര നോടെന്നും വേണ്ട അല്ലാതെ ട്ടീ വി കാണാനാണെങ്കി അവിടെരുന്നോളും കളിക്കാനാണെങ്കില് പെയ്ക്കോളും
ആഹ് ഇവടെ നേരെ തിരിച്ച ഫോണ് രണ്ട് പേർക്കും ഫോണ് വാണം ഫോൺ കിട്ടീല മോനിക്കും വാണം മോൾക്കും വാണം തല്ലാണ് ഫോണിന് ഇന്ന് മാത്രെ ഇപ്പൊ കയ്യിലിരുത്തി ഫോണ് ഇന്നലൊന്നും ഫോൺ കിട്ടീല ഇപ്പൊ ചെറിയ കുഞ്ഞിക്ക് വരെ ഇപ്പം ഫോൺ വാണം മറ്റേ കാ കാത്തൂന്റെ പാട്ട് വെച്ച്ട്ട് കൊട്ക്കലാണ് പണി
ആഹ് പണ്ട് ഇവടെ അതായിരുന്നു ഇപ്പൊ പിന്നെ ഇച്ചിരി വളർന്നത് കൊണ്ട് ട്ട് അതൊക്ക പിന്നെ ഇപ്പൊ നിർത്തി യതള്ളതാക്കി ചിൻചാൻ അങ്ങനെ ഇങ്ങനെ
അതെ ഇത് കൃഷീ അങ്ങനെ വല്ലൊം ഉണ്ടൊ വീട്ട്ല്
ഇല്ല കൃഷിയായിട്ടൊന്നുല്ല
അങ്ങനെന്തോ വളർത്ത്ന്ന മൃഗങ്ങളെ അതേ അന ഇങ്ങ്
അതൊന്നുല്ല ആഹ് തെങ്ങൊക്ക രണ്ട് തെങ്ങൊക്ക രണ്ട് കവ്ങ്ങ്.
ആ വെള്ളം കിണ വെള്ളം കിണറാ ക്കുൾ ആ അതെ പൈപ്പ് ഈ പഞ്ചായ്ത്ത് ന്ന് വര്ന്ന പൈപ്പും വെള്ളാ.
ആഹ് ആണാണ്.
എവ്ടെ ബോറ്. കുഴൽക്കിണറാണ് വീഴിച്ചത് പക്ഷെ ഇതീത്തെ വെള്ളം കുടിക്ക്യാനൊന്നും പറ്റില്ല അമക്ക് വെള്ളം ഒരു പാത്രത്തില കൂട്ടി വെച്ചാല് അതിന് മുകള്ള് ഇങ്ങനെ മഞ്ഞ കളറായി പിന്നെ വെള്ള ഡ്രെസ്സുകള്
അപ്പൊ പിന്നെ എങ്ങനെ ഉപയോഗിക്കും?
അതന്നെ ഞമ്മ ഉപയോഗിക്കുന്ന ഇപ്പൊ അപ്പർത്തെ വീട്ടിലെ കെ ണർന്ന് കുടിക്ക്യാൻ കൊണ്ട് വരും. പക്ഷെ ഉപയോഗത്തിനെല്ലാം ഇത് ഉപയോഗിക്കും.
ആ അല്ലാതെ അവിടെ പൈപ്പ് നമുക്ക് കണക്ഷൻ അല്ലാതെ കിട്ടത്തില്ലേ?
ഇല്ല ഇല്ല ഇങ്ങനെ പഞ്ചായത്ത് വെള്ളാ നിങ്ങക്ക്.
ആഹ് നമ്മള് ഓരോ ഇങ്ങനെ അപേക്ഷ കൊട്ക്കുന്നോടെ വീട്ടി കിട്ടും.
ആഹ് അത്ണ്ടായി പക്ഷെ ഇപ്പ ഇല്ലേ ഇപ്പൊ എല്ലാ വീട്ട്ലും കുഴൽ കിണറുണ്ടല്ലോ. അതുകൊണ്ട്. ആ എന്തോ ഇപ്പോ കട്ടാകിട്ട് പോയതാണ് അങ്ങൻത്തെ വെള്ളം. അപ്പൊ ആ വെള്ളം എല്ലാ ദിവസം വരോ രാവിലെ വൈകുന്നേരം അങ്ങനൊക്കെ
ഫുൾട്ടൈമുണ്ട് ഫുൾട്ടൈം ആഹ്.
അതെയോ അത് നല്ലതാ.
അത് നമ്മളെ ശാസ് താംകോട്ട അത അവിടെ ശുദ്ധജല തടാകത്ത്ന്ന് വര്ന്നതാ.
ആ ആ അങ്ങനെ വര്ന്നതാ അപ്പൊ ടാങ്കിക്ക് നേരിട്ട് ടാങ്കിക്ക് മോ ട്ട്‌റ് വെച്ചാ മത്യല്ലേ?
ഇല്ല ഇവ്ടെ മോ ഇവ്ടെ നല്ല ഫ ഫ്ലോയില വര്ന്നത് അതുകൊണ്ടിട്ട് മോട്ടറിന്റെ ആവശ്യം ഇല്ല ഇവിടെ. നേരെ കേറി കിടന്നോളും.
കുടിക്ക്യാനും ഒക്കെ പറ്റു
ആ എല്ലാത്തിനും ആ ഉപയോഗിക്കുന്നെ.
അതെയോ ന്നല്ല വെള്ളായിരിക്കും പക്ഷെ ഞമ്മള് ബോറിഎന്തൊരു
ആഹ് ആ വെള്ളംതെന്നെ ശുദ്ധീകരിച്ചാ ന്നമുക്ക് വിടുന്നത്.
അതെയാ ശുദ്ധീകരിച്ച്റ്റ് വെര്ന്ന് വെള്ള.
ശുദ്ധീകരിച്ചിട്ട് വെര്ന്നവെള്ള ന്നല്ലത.
ആഹ് ന്നമ്മക്ക് ഇവടെ ആമഞ്ഞകളറആയിട്ടും പിന്നെ
ഇവിടെ കണ്ടഅട്ത്ത് ഇങ്ങനെ രണ്ടു പേര് കുഴൽക്കിണറങ്ങനെ കുത്തി പക്ഷെഅതിനകത്ത ഇതേഫൂഡാ. കളറും എന്തോഒരു ഈ ഇചെളിയുടെ ഒരു മണമില്ലേ ഒര് എക്കൽ ചെളിയുടെഅമ്മാരിമണവാ.
അതെ.
ഇവിടെ ഈറോഡ് പണി നടക്കുന്നോണ്ട് ഹൈവേയുടെ പണി നടക്കുന്നതോണ്ട്ട്ട് എടയ്ക്കെടയ്ക്ക് ഇങ്ങനെ ഈലൈൻ പൊട്ടും.
അതെ.
അപ്പ ന്നമുക്ക് വെള്ളം വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. അപ്പൊനമ്മളിങ്ങനെ പുറത്ത്ന്ന് മേടിക്കും.
ആഹ് അങ്ങനേടി.
അവടെചെന്ന് എട്ത്തോണ്ട് വരുമ്പത്തേക്കും ന്നല്ലെവെള്ളൊന്നോല്ല അവിടെകിട്ട് ന്നെ.
ഇവ്ടെ കെണറിലൊക്കെ വെള്ളംവറ്റും. ബോറിലും വറ്റുംന്നാലും ന്നമ്മുക്ക് വറ്റലില്ല ന്നമുക്ക് നൂറ്റിഅയ്മ്പത് അടിയിലെന്നെ കുഴൽ കിണർ വെള്ളത്തിത്തെ പോർല് മഴക്കാലത്ത് ഇങ്ങനെ നോർഞ് നെറിം നമ്മളെ കു ക്ക്ന്നത് ആ നെറഞ് ഇങ്ങനെഒഴു ക്ക്ന്നു അതഅവിടെ ഒരുപണ്ട് ഒരു കിണറ്ണ്ടായിരുന്നു ഇങ്ങനെ അത് അവിടെന്നെണ് ചെയ്ത തമ്മ അപ്പൊ അതിൽ നിന്ന് ഇങ്ങനെ മഴ വെരുമ്പോ ഇങ്ങനെ ഉറവ വെരുന്നുണ്ടാവും അതീന്ന് പിന്നെ അങ്ങനെ ഇണ്ടത് ആഹ്
ജില്ല എവിടാ?
കൊർച്ചെ ഇത് ഇങ്ങനെ ഈ തെങ്ങല്ലാംകൊവ നിങ്ങളങ്ങോട്ട് കവുങ്ങ് അങ്ങൻത്തൊക്കെ ഇണ്ടോ?
ആഹ് ഒണ്ടടാ ജില്ല എവുടാടാ ഇത്?
അത് അത് പറയാനില്ലാലോ ഇങ്ങനെ നമ്മോ ഈ കാ ഈ ഇങ്ങനെ കൗങ്ങ് അങ്ങൻത്തൊക്കെ ഇണ്ടതാ
ആഹ് ഉണ്ടെടാ ഉണ്ട്.
ഇങ്ങനെ മലമുകളിലെല്ലാം ആകുമ്പോ കുഴൽ കെണറൊന്നും കു പിന്നെങ്ങനെ വെള്ള
കിട്ടൂല അല്ല അവിടന്ന് നല്ല വെള്ളം കിട്ടത്തില്ലേ?
ആഹ് ആഹ് അതെല്ലാം വെള്ളോം കിട്ടണം
നമ്മള് ഫോണി കണ്ടിട്ടുണ്ട് അവിടന്നൊക്കെ ഇങ്ങനെള്ള കോയ് പൈപ്പ് കൊണ്ടിട്ടിട്ട് പൈപ്പാണോ കൊഴല് കൊണ്ടിട്ടിട്ട് ആഹ് താഴോട്ടുള്ള വർക്കൊക്കെ എടുക്കുന്ന ആഹ്
ഫോർവെൽ ഫോർവെൽ ബോർവെല് പിന്നെ കിണറുകളുംഉണ്ട് നിങ്ങള അങ്ങോട്ട് കിണർ കുഴിക്കാൻ പറ്റുന്നില്ല എന്തല്ല
ആഹ് അങ്ങനെപറ്റത്തില്ല ഇതേ കൂട്ട് എക്കൽന്റെ ചെളീടൊക്കെ മണല്ലേ.
ആഹ്
അതോണ്ടിട്ട് ഇവിടുന്നാരും കുടിക്കുന്നില്ല നമുക്ക് ഈ വെള്ളം കിട്ടുന്നുണ്ടല്ലോ. അതുകൊണ്ടിട്ട് നമ്മള് പിന്നാ
ഇരുപത്തിനാല് മണിക്കൂറു അതിൽ വെള്ളമുണ്ടാവോ
ആഹ് ടൊന്റി ഫോർ ഹവേർസും ഇങ്ങനെ എന്തേലും പ്രോബ്ലം വരുമ്പഴേ ഉള്ളൂ.
ടാങ്ക്ക്ക് ഇടുണുണ്ടാവും അല്ലെ അതിൽ നിന്ന് പൈപ്പ് വെച്ച്.
ആ രണ്ട് ടാങ്കിലും കേറും.
രണ്ട് ടാങ്ക് ഉണ്ടോ എത്ര വെള്ളം മാണെങ്കും കിട്ടുലോ വേനൽക്കാലത്തും ത്രയും വെള്ളം ഉണ്ടാവും.
ആഹ് അപ്പഴും കറക്റ്റ് ആയിട്ട് എല്ലാ വെള്ളോം എല്ലാ ദിവസവും ഉണ്ട് വെള്ളം പ്പവിടെ ടാങ്കെല്ലാം നിറഞ്ഞ് കിടക്കുവല്ലേ അപ്പൊ പിന്നെ അവര് അതവാ വന്നില്ലെങ്കിലും നമുക്ക് പ്രശ്
ആഹ് അപ്പൊ പ്രശ്നം ഇല്ല. അതൊക്കെ നല്ല ഇതന്നെ വെള്ളാണ് അങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറും കിട്ടുന്നെങ്കിൽ ഒരു നല്ലതല്ലേ ഇതില് വെള്ളം ഇല്ലാത്തവർക്കെല്ലാം ടാങ്കില് നിറച്ചിട്ട് ഇങ്ങനെ വണ്ടിയിൽ കൊണ്ട് കൊടുക്കുന്നില്ലേ അങ്ങനെൊക്കെ കൊട്
ആണല്ലേ
നമ്മള് വാങ്ങീട്ടാ നമ്മള് ബോറ് വെള്ളം കെട്ടു കുടിക്കാൻ മാത്രം അപ്പോഴത്തെ കിണറ്റ്ന്ന് കൊണ്ടുവരും.
അപ്പൊ എല്ലാ ദിവസവും കൊണ്ട് വരണ്ടായേ ഇങ്ങ്.
കുടിക്കാൻ മാത്രം ഇപ്പ മഴക്കാലത്ത് അങ്ങനെ കുടിക്കുന്നില്ലാല്ലോ പക്ഷെ വേനൽക്കാലത്ത് കിണറ് വറ്റും അപ്പൊ ഈ വെള്ളംന്നെ കുടിക്കേണ്ടി വരുമ്പോ പറ്റുന്നില്ല കുടിക്കാന്. കടയിൽ കടകളിൽനിന്ന് കൊണ്ടുവരോം വെള്ളം കുപ്പീല് അങ്ങനെ കൊണ്ടരോം
അത് കുടിക്കുവല്ലേ
ആഹ് ഇരുമ്പുംല്ലേ നമ്മളെ ഇരുമ്പിന്റെ വിറ്റാമിൻസിന്റെ ഗുളി ടാബ്ലറ്റ് കഴിക്കുന്ന മാതിരി. യാണ് ഒരു മണം. അതിന്റെ
ആഹ് ആഹ് ആഹ്
അത് ഈ പൈപ്പിട്ടതിന്റെ സ്മെല്ലായിരിക്കും ഇങ്ങനെ വരുന്നത്. ഓരോര ഇത്തൊക്കെ കുഴൽ കിണർന്ന മണം ഉണ്ടാന്നില്ല.
ആഹ് ആഹ് ചിലെടുത്തൊരുമാതിരി കളറും മണവും കാണും. ചിലടുത്ത് പക്ഷെ തെളിഞ്ഞവെള്ളാംന്ന് തോന്നുന്നല്ലെ?
ആ അങ്ങനെയ കളർ ഞമ്മളെ ബാത്റൂമും വെള്ള ഡ്രെസ്സൊക്കെ വെളുത്ത ഡ്രസ്സൊക്കെ ഭയങ്കരാണ്. കിണറൊക്കെ വന്നിട്ട് ആ കിണർ വെള്ളത്തി തന്നെ നനക്കാം. അങ്ങനെ. പിന്നെ അടുപ്പൊക്കെ വെറകടുപ്പുണ്ടോ ഗ്യാസിലെന്നെ ഉപയോഗിക്കലാ?
അല്ല വിറകടുപ്പുണ്ട്. ചോറും വെള്ളവും ഒക്കെ നമ്മൾ വെളീവെക്കും. പിന്നെ ബാക്കി ക്കിയൊള്ള കറിയാളൊക്കെ ഗ്യാസിൽ.
ഗ്യാസ് എത്ര മാസത്തിന്? ആഹ. അടുപ്പുണ്ട് പൊറത്ത്. വെള്ളംബക്കും ചോറ് ഒരു മാസം എത്തുള്ളൂ അത്. അപ്പൊ വീട്ടില് കുറെേ ആൾക്കാർക്ണ്ടോ എന്തോലാ.
ആഹ് ഇത്രം പേരും അത് മാത്രല്ല, സ്കൂളിൽ പോക്കൊക്കെ വന്നാലേ. അപ്പൊ രാവിലത്തെ ഒരു ഫുഡ് ഉണ്ടാക്കല്. അപ്പൊ നമുക്ക് കൂടുതൽ അതാ. മോഹന് ബുദ്ധിമുട്ടാ. ഇവർക്കൊക്കെ എന്ന് പറയുമ്പോ പപ്പടം, - ആ കൊച്ച കൊച്ചു സാധനങ്ങളൊക്കെ വേണെല്ലോ?
ആഹ് അതെല്ലാം ഉണ്ടാക്മ്പോ ഗ്യാസിലെന്നെ പറ്റു.
അതെല്ലാം ഉണ്ടാക്കാൻ ഗ്യാസുന്നു വേണം.
ആഹ് ചോറും കറികളും ഒക്കെ, ചോറ് നമ്മള് വെക്കാ പൊറത്ത്. പക്ഷെ- പുറത്താണോ അടുപ്പ്? അകത്താണോ? അടുപ്പ് പൊറത്താ. പൊറത്താ. അതെയാ. ആഹ് ന്ന ശരി ആയിക്കോട്ടെ ആയിട്ട് ആയി ശരിയപ്പൊ
പോട്ടെ